ഹലോ
ആഹ് സുഖവാണോ
ആഹ് അതെ എന്തുണ്ട് വിശേഷം
ആഹ് ഇവിടെ സുഖായിട്ട് ഇരിക്കുന്നു ഇവിടെ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ തുണിയെല്ലാം കയ്കിട്ട് അങ്ങനെ ഇവിടെ ഇനി വൈകിട്ട് കൊറച്ച് കുച്ച് കൃഷി പരുപാടി ഉണ്ട് അതിനി ഇനി എറങ്ങണം ആഹ് അതെ
വീട്ടി കൃഷിയൊക്കെ ഒണ്ടോ
ആഹ് അവിടെ വീട്ടില് ഹസ്ബൻഡിൻ്റെ വീട്ടില് കൃഷിയൊണ്ടൊരുപാട് അപ്പൊ അവിടെ കൊറച്ച് പണി അവടെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ ആണ് കൂടുതല് ഫ്രൂട്ട്സ് പ്ലാന് വെജിറ്റബിൾസിന്റെയും കൃഷിയൊണ്ട് അവ്ടെ ഉമ്മാണ് വെജിറ്റബിൾസ് പച്ചക്കറിയുടെ ഒക്കെ നോക്കുന്നത് ആഹ് തക്കാളിയൊണ്ട് വെണ്ടയ്ക്ക പിന്നെ കോവയ്ക്കയൊണ്ട് പിന്നെ പാവക്ക അതെല്ലാം കൃഷി ചെയ്യും ചീനി നട്ടിട്ടൊണ്ട് പിന്നെ അതിലെല്ലാം ഏഹ് എന്താ ചാണാനും എല്ലുപൊടിയ വളങ്ങളെല്ലാ ഒണ്ട് അതെല്ലാം ഇട്ട് ഇട്ട് വളർത്തുനൊണ്ട് തക്കാളി വഴുതനങ്ങ
തക്കാളിയൊന്നും മേടിക്കത്തില്ലായിരിക്കുവല്ലോ
ഇല്ലില്ല കടയിന്ന് കൊറവാ മേട് മേടിക്കും കൊറവാ എടുക്കും വഴിതന അന്നത്തെ ദിവസത്തെ നമ്മള് ഉച്ചക്ക് എന്തെങ്കിലും തോരനൊ മെഴക്കുവർട്ടിക്കോ ഉള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്
ആഹ് ആഹ് അപ്പൊ നല്ല ജൈവ പച്ചക്കറി ഉപയോഗിക്കുകയും ചെയ്യാം മാലിന്യ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത
ഉം നല്ല ഓർഗാനിക്ക് കിട്ടും
ഉം
പിന്നെ ഇനിയിപ്പം ചീനയാണെങ്കിലും രാത്രിയില് ന കപ്പക്കാച്ചില് ചീനി അതൊക്കെ ഉണ്ടെങ്കി രാത്രിൽ എടുക്കാം
ആഹ് വൈന്നേരത്തൊരു കടിയാവും.
ആഹ് അതെ അതെ
ഉം
ആഹ് പിന്നെ വൈകിട്ട് ചീനി ആണെങ്കിൽ നമുക്ക് ഒണക്കി പോ പൊരിക്കാനും പറ്റും
അതെ ആഹ്
പിന്നെല്ലാം ഫ്രൂട്ട്സ് പ്ലാന്ൻറ്സ ആഹ് വാഴയുണ്ട്. വാഴ ഇപ്പോ ഒരു കൊലെ അത് വിറ്റ് പൈസക്ക് വിറ്റ് ചെയ്ത് ആഹ് ഒരു കൊറച്ച്ടുത്തിട്ട് വിറ്റ് ഇരുന്നൂറ് മുന്നൂറ് രൂപ വരെ കിട്ടും ഒര് കൊല
ആഹ്
തൂക്കം വെച്ച് കിട്ടും ഒരു കൊല ഇരുപത്തഞ്ച് ഇരുപത് കിലോ ഒക്കെ കാണു ഒരു കൊല അങ്ങനെ ആഹ് അതെതെ നല്ല പച്ചച്ചിനിയിരുന്നു ഞങ്ങൾ ആദ്യം വിറ്റത് പിന്നെ ഇനി ഇപ്പം ഏത്തക്ക നിക്കുന്നുണ്ട്
ആഹ്
ഏത്തക്കാ പിടിച്ചു വര്ന്ന് പിന്നെ ബാക്കിയൊന്നും കിളിച്ചില്ല ബാക്കിയൊന്നും കൊല വന്നില്ല എത്തിക്കാടെ കൊലവരുന്നുണ്ട് ആഹ് പിന്നെ പിന്നെ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ബാക്കിയെല്ലാം അതിലിപ്പം ആഹ് അവക്കാടോണ്ട് പിന്നെ മിൽക്ക് ഫ്രൂ ട്ടുണ്ട് ആഹ് അതെ മിൽക്ക് ഫ്രൂട്ട് അതെല്ലാം ചെറുതാ ഇപ്പം വെച്ചതേ ഉള്ളു എടുക്കും അതൊക്കെയ ഒന്ന് കായ വരണങ്കി
ആഹ്
ആഹ് പിന്നെ ഏഹ് പുളിയുണ്ട് നല്ല മധുരള്ള പുളിയുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ആഹ് അതെ അത് മധുരോള്ള ഐറ്റണ് ഇനം അതുകൊണ്ട് എല്ലാർക്കും കും നമുക്ക് പച്ചക്കായലും പിച്ചി നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം പുളിയൊന്നും ഇല്ലാത്തതോണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ചാമ്പ ഉണ്ട് ആ ജ്യൂസ് അടിക്കും അതിലി രുന്ന് ജ്യൂസ് ലെ അടിക്കും പിന്നെ ചാമ്പയുണ്ട് ചാമ്പ പച്ച ചാമ്പ ച്ചിരി വൽത് അങ്ങനെ ആ പച്ച ചാമ്പയി നിന്ന് കിട്ടും പച്ചചാ മ്പ അത് ഇപ്പൊ ഈ സീസൺ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞുനി ഇപ്പം മഴയാവുമ്പോ ഇനി പുഴുവായിരിക്കും ഇനി സീസൺ ആയിരുന്നു ഈ വേനൽക്കാലത്തായിരുന്നു സീസണ് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഒരു സ്വർഗ്ഗത്തിലെ കനിയും പറഞ്ഞരു പുതിയ ഫ്രൂട്ടുണ്ട് അത് ഈ കോവക്ക പോലുള്ള കോവയ്ക്ക പോലൊള്ളൊരു വള്ളി പോലാ പടർന്ന് കയറുന്നത്. പിന്നെ ഈ ബൾബ് ക ത്ത്ന്നത് പോലെ ഈ റമ്പുട്ടാന്റെ ഇച്ചിരി വലുത്. പക്ഷെ നാര് കൊറവാ റമ്പൂട്ടാന്റെ കു കൂട്ട്ലന്നെ ഇരിക്കുന്ന വലുത്ണ്ട് അത്
ഹ്മ്മ് ഇതൊക്കെ നിങ്ങള് നേഴ്സറിന്ന് പടിച്ചു വെക്കുന്നതാണോ
ആഹ് അതെ അതെ, നഴ്സറിന്ന് ഞങ്ങള് മേടിച്ച് അവിടെ കുഞ്ഞായിട്ട് നടും.
ആഹ് ആഹ്
ആഹ്
ചെടി ചട്ടിയിലാണോ നടുന്നെ
ആഹ് ചട്ടിയില് ആദ്യം ചട്ടി നടും പിന്നെ ഞങ്ങള് താഴെ നടും. ചട്ടിയില് നട്ടിട്ട്, പിന്നെ അത് കൊറച്ച് വള വളരുമ്പോ അത് താഴോട്ട് നടും
ആഹ് ആഹ് എന്തൊക്കെ വളങ്ങളുപയോഗിക്കാറുണ്ട്
അയില് ഞാന് എല്ലുപൊടി ചേർക്കും പിന്നെ ആദ്യം നല്ല കുഴിയെടുക്കണം വല്യയ കുഴി എടുത്തിട്ട് അതിലോട്ട് ഏഹ് കരിയില ഇടണം ആദ്യം കരിയില ഇട്ടിട്ട് പിന്നെ എല്ല്പൊടി ചേർക്കണം പിന്നെ ചാ റാംപൊടി ഒണ്ട് പിന്നെ കൊറച്ച് കുമ്മായം ഒക്കെ ഇട്ട് ഇട്ടാല് കീടങ്ങളെല്ലാം പോവും.
ആന്നോ
ആഹ് കുമ്മായം ഇട്ടാല് കീടങ്ങളെല്ലാം ആഹ് അളവുണ്ട് കുമ്മായൊക്കെ അയിന് വെള്ളം ചേർത്ത് കറക്റ്റളവില് ഒഴിക്കണം. പിന്നെ എല്ലുപൊടിയൊക്കെ കൊറവാ കൊറച്ച് കൊറച്ച് ചേർത്താ മതി എല്ലാത്തിലും
ഓഹ്
അങ്ങനെ അങ്ങനെ ഇടും പിന്നെ നല്ല മണ്ണാ ചൊമന്ന മണ്ണായോണ്ട് വള വളവുണ്ട്. മണ്ണിന് നല്ലൊരു വളവുണ്ട്. പിന്നെ കൊറച്ച് ചാണാനൊക്കെ ചേർക്കും അപ്പൊ പിന്നെ നല്ലതുപോലെ വളരും പെട്ടന്ന് വളരും
ആഹ്
കറിവേപ്പ് ഒക്കെ ഞങ്ങൾക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കറിവേപ്പൊക്കെ പെട്ടൊന്ന് വളരുന്നുണ്ട്.
ഹ്മ്മ് ഹ്മ്മ് കറിവേപ്പിന്റെ തൈ എവിടുന്ന് കിട്ടും
അതിലിൽ നിന്ന് അതിന്റെ താഴെ തന്നെ ഒരുപാട് നിപ്പുണ്ട് പിന്നത് ഇച്ചിരി ഒന്ന് വളരുമ്പോ അത് മാറ്റി നടും.
ഹ്മ്മ് ഞാൻ എന്നെത്തൊട്ട് രണ്ട് മൂന്ന് കറിയാപ്പിന്റെ തൈ കിട്ടിയിരുന്നു
ആഹ് അത് തരാം. ഞാൻ വീട്ടിലുണ്ട് ഞാൻ അത് കൊണ്ടുവരാം. അത് എല്ലുപൊടിയൊക്കെ ഇട്ട് നല്ല വളം ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് തഴ്ച്ച് വളരും.
ആഹ്.
പിന്നെ വളർന്ന് കൊറച്ച് പകുതി വളറ്ച്ചെ എത്തുമ്പോ നമുക്ക് ഒടിച്ചു കൊടുത്താല് അത് പിന്നെ പൊട്ടി വളരും. ച്ചി കൊറച്ച് വല് വലുതാവുമ്പോ
ഹ്മ്മ്
ചെറ്തിലേ പിച്ചാൻ പറ്റത്തില്ല, കൊറച്ച് വലുതാവുമ്പം പിച്ചാൻ പറ്റും.
ആഹ്
ആഹ്
അങ്ങനെ വീട്ടി എന്തായാലും നല്ല കൃഷിയൊക്കെ ഉള്ളോണ്ട് എന്തുപകാരാല്ലേ
ആഹ് അതാ
ഒഴിക്കാറ്ണ്ടോ?
ആഹ് വെള്ളം എന്നും ഒഴിക്കാറുണ്ട്. മഴേ
വേനൽക്കാലായപ്പം നല്ല പാടായിരിക്കല്ലേ. ടെറസിലൊക്കെ ഉണ്ടോ കൃഷി
ആഹ് ടെറസിലോട്ടാ ഈ സ്വർഗ്ഗത്തിലെ കാനി പടർത്തിയേക്കുന്നെ പിന്നെ അത് ഇനിയിപ്പം ആഹ് ഇനി അത് വല കെട്ടണം പടരാ പട ഒന്ന് വള്ളി പോലെ പടർന്നു പോവാന് വല കെട്ടി ശരിയാക്കണം
ഓഹ്
ആഹ് അങ്ങനെ എല്ലാ ഇപ്പൊ നടുന്ന് ഇനീപ്പൊ ആറു വർഷെങ്കിലും എടുക്കും എല്ലാം ഒന്ന് ശരിയാവാൻ ഞാൻ ലോങ്കണൊക്കെ ഇപ്പൊ ഒത്തിരി നാളായി അത് പിടിച്ചില്ല റമ്പൂട്ടാൻ പിടിച്ചിട്ടില്ല പിന്നെ രണ്ടൂന്ന് ചാമ്പ ഉണ്ട് പേരയ്ക്ക നിർത്തിയിട്ടുണ്ട് അതൊന്നും പിടിച്ചിട്ടില്ല ചെറുതാ എല്ലാം ചെറുതാ ഇനീപ്പോ അതെല്ലാം പിടിച്ചു വരണം
ആഹ് റംമ്പൂട്ടാനൊക്കെ നല്ല വലിയ മരം ആവുന്നല്ലേ
ആഹ് അതോണ്ട് അടുത്ത് നിർത്താൻ പറ്റത്തില്ല
ഉം
ഇച്ചിരി സ്പേയ്സ് ഇട്ട് വേണോത് നിർത്താന്
ആഹ്
ആഹ്
അങ്ങനെ എന്തായാലും സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് മന്ത്രിമാര് ആയില്ല
ആഹ് എല്ലാരും ആയി ഇനീപ്പൊ സ്ത്രീകൾക്കിനി സൗജന്യയാത്ര നടപ്പിലാക്കി ജൂൺ പതിനഞ്ചാം തീയതി തൊട്ട് ആഹ് അതൊരു നല്ല കാര്യവാണ് എന്നാലും ആഹ് നല്ല കാര്യം ആണ് സ്ത്രീകള് ഒരുപാട് പേര് ജോലി ഇല്ലാത്തോരൊക്കെയാണ് അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും
നല്ല സാരി
ആന്ന് സ്ഥിരായിട്ട് പോകുന്നവർക്കൊക്കെ അതൊരു ആശ്വാസവാണ് ആരടെടുത്തും പൈസ ചോയിക്കാതായാലും നമുക്കൊരു പോവാൻ പറ്റും പോവാൻ പറ്റുന്നെ ഒരു
നല്ല നല്ല നടപടികളൊക്കെ വന്ന് വന്നാ എല്ലാർക്കും അത് ഉപകാര
ആഹ് നല്ല നല്ല നടപടികളൊക്കെ വരട്ടെ ഇതൊക്കെ നല്ലതുപോലെ ഭരിക്കട്ടെ അതൊക്കെ നമ്മക്കും ഉപകാരപ്പെടും
ആഹ് ഉടനെ പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന് പെ രുന്നാളിന് മുമ്പ് തന്നെ പെൻഷൻകാർക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നുന്ന് രണ്ടു മാസം
ആണോ ആഹ് ഇപ്പൊ മൊടങ്ങി കിടക്കുവാ ഇപ്പം കിട്ടുന്നില്ല ആർക്കും
ആഹ് അപ്പം പെരുന്നാളിന് മുമ്പ് കൊടുക്കുന്ന് പറയുന്ന്
ആഹ് ആഹ് അങ്ങനെ
പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടോ
പെരുന്നാളിന് എടുക്കണം പോയി എടുക്കണം ഞാൻ വി വീട്ടിൽ ചെന്നിട്ട് പോയി എടുക്കണം
ഉം ആഹ് ഇവിടെ പിള്ളേർക്കൊക്കെ എടുക്കണോന്ന് വിചാരിക്കും സ്കൂള് തുറ
ആഹ് സ്കൂള് തുറക്കും കൂടെ ആയതോണ്ട് എടുക്കണം
ആഹ് അപ്പം രണ്ടും കൂടെ ഒന്നിച്ച് വന്നപ്പം പിന്നെ ഒറ്റ ഇതിലങ്ങ് നട
ആഹ് ആഹ് അതെ
ഉം പെരുന്നാളിന് എന്താ
അന്ന് ഇനിയിപ്പം ബിരിയാണി വെക്കാൻ പ്ലാൻ ഉണ്ട് പെരുന്നാളിന്റെ അന്ന് പിന്നെ വൈകിട്ട് എവിടെയങ്കിലും പുറത്ത് പോണം ബീച്ചില് എന്തേലും പോണം
കുഴിമന്തി വെക്കണമന്ന് ഒരു ആഗ്രഹം ഉണ്ട്
ആഹ് ആഹ്
ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല അതുകൊണ്ട് എന്താകോന്ന് അറിയത്തില്ല അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോളെ വെക്ക ത്തൊള്ളൂ ഒന്ന് വെച്ച് ട്രയല് നോക്കാതെ നമ്മള് പെരുന്നാളിനൊക്കെ വെച്ചാല്
ആഹ് പറ്റത്തില്ല
ഉം പിന്നെ വലിയ പീസാക്കി എടുക്കിന്നോണ്ട് അതൊരു
ആഹ്
ഇങ്ങനെ എല്ലാർക്കും
ആഹ് അതില് സവാളായും പിന്നെ മസാല കൂടുതലും മസാലകളാ
ആഹ് ആഹ് അതെ വലുതാട്ട് സവാളയുടെ ആവശ്യല്ല
ആഹ്. അപ്പം ശെരിന്ന അപ്പൊ ശരിയെന്നാ
ആഹ് എന്നാ എന്നാ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ശരി
ഞാൻ പിന്നെ വിളിക്കാം
ആഹ് ശരി ഉം പിന്നെ വിളി
ഓക്കെ ആഹ് ഓക്കെ